ആഹ്
ആഹ് കേൾക്ക്ന്നില്ലേ
അണ്ട് കേക്ക്ണില്ലെ അവിടെ
ആകേൾക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
ആ സുഖാണ് എന്താ ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ് കഴീക്ക കഴിക്കാൻ നിക്കാണ് അപ്പൊ ഇങ്ങനെ ഫോണെടുത്ത് നോക്കിയതാ ന്ന് കൊറച്ച് വൈകി ചില ദിവസം വൈകും
മക്കള്ണ്ടോ
ആ മക്കളുണ്ട് മൂന്നാളുണ്ട്
ആ അപ്പൊ പിന്നെ വഴികൂല്ലേ സ്കൂള് ല്ലേ ചെറിയ കുട്ടികളാണോ
രണ്ടെണ്ണം ചെറുതാ ഒരാള് സ്കൂക്ക് നാലാം ക്ലാസ്സിലാണ് രണ്ടാള് ചെറുതാ ചെറുതെന്ന ഒരാളെ ഇപ്പം ഡെലിവറീ കഴിഞ്ഞിരിക്യാണ് അറുപത്തി രണ്ടക്കെ
ആഹ് ആഹ്
പിന്നെ ഏഹ്
ഒരാള് മാത്രാണോ സ്കൂളി പോയത്
ആ ഒരാൾക്ക് മാത്രള്ളൂ ഓ ആ ആ ആ ഒരാൾക്ക് മാത്രേള്ളൂ ഓൾ നാലാം ക്ലാസ്സില് മ കുട്ടിയാള് പിന്നെന് മേലെ ചെറുതിന്റെ മേലെള്ള ആള് രണ്ട് വയസായിട്ടുള്ളു ഓനൊക്കെ ഉറക്കി ഓലൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്ത് നമ്മ ചിലപ്പോ ചെറിയ മക്കളാകുമ്പോ നമ്മൾ നോക്കാഞ്ഞാല് മുന്നോട്ട് എത്തൂല ചെറിയ കുട്ട്യാള ല്ല്യ തിന്നാൻ കൊടുക്കണ കാര്യത്തിനാണ് ബുദ്ധിമുട്ട് വല്ലാത്ത കാര്യത്തിനൊക്കെ ഓലങ്ങനെ നടക്കും തിന്ന് കിട്ടൂല
അത് ആര് കൊടുത്താലും തിന്ന്ണ്ടാവൂല ല്ലേ
ഉം തിന്നൂലെയ് തിന്നാ വായ കാട്ടിത്തരും ക്ഷെ കാട്ടിട്ട് കാര്യല്ല അത് അവിടെ ങ്ങനെ വെച്ചിരിക്കും
അതേപോലെയാണ്
ആന്താണെയ് ആ ഒരുകെതിയെടൊള്ളു ഓലേകൊണ്ടേയ് അല്ലാത്തകെതിയെടൊന്നും ഓലേക്കാകെ
ചോറ് വെച്ച്കൊടുത്താല് അത് എത്രവാണെങ്കിലുംവെച്ചിരിക്കും മുട്ടെമ്മള് രണ്ട് ഇത്കൂടിംങ്ങനെ വെള്ളംഇങ്ങനെ ഒലിച്ചിറങ്ങും
അതയന്നെ അതന്നെസ്വഭാവം കെതിയടണ്അങ്ങനായാലേ
ആഹ് ഉം അന്നൊക്കചെറുപ്പത്തില് കൊറെഅടിയൊക്കെ കിട്ടീനുന്റെട്ന്ന് ഭക്ഷണംകഴിച്ചിട്ടില്ല കാരണംഒരുനേരംഭക്ഷണംകഴിക്കൂല്ലെങ്കി പിന്നെപ്പോ ദേഷ്യംവരൂല്ലേ
യാ അങ്ങനെതന്നെണ്ലേ തെഓൽക്ക്‌ ചോറുംകഞ്ഞിക്കെഒള്ളൂ വേ വേന്തെങ്കിലുംക്കെ കണ്ടാലൊക്കെതിന്നും മുട്ടായിയാണെങ്കിലും എണ്ണക്കടിയാണെങ്കിലും അതൊക്കെപറ്റും ചോറ്
ഈഇ മുട്ടായിതിന്ന്ണ കാരണാണി ഈ മക്കള്ചോറ്തിന്നാത്തത്
അതാണ് അത്‌കൊട്ക്കലില്ല അന്റെ ഓന്റെഹസ്ബന്റ്അങ്ങനെ മുട്ടായി കൊണ്ട്കൊടുക്കലില്ല ഈക്കാ കൊടുക്കുകയാണെങ്കില് ഈ കടലമുട്ടായി, എള്ള്മുട്ടായി അങ്ങൻത്തെക്കെണ്ടല്ലോ
ആഹ്
അങ്ങനത്തെകൊണ്ട്ള്ളു മുട്ടായികേട പഷെ വേറെആരെങ്കിലും കൊണ്ടന്നാല് എല്ലാരേം കൊണ്ടൊന്നൊലുണ്ടങ്കികാത്തിരിക്കും കൊണ്ടൊന്ന്ണൊയ്ച്ചും ഒരീസഞാൻഹോസ്പി റ്റൽപോയിട്ട് മ്മ മരുന്ന്തരുന്ന അയാളോട്മുട്ടായിച്ച് കഴിട്ടുണ്ട് അങ്ങൻത്താളാ
ഉം ആഹ്
അത്കാത്തിരിക്കും കൊണ്ടർണൊലാരെഇണ്ടങ്കിവര്ണ് ണ്ടെങ്കിഅങ്ങനെണ് ഷെ ഓളഓന്റെപ്പന്റെട്ത്ത്ന്ന് അങ്ങനെ കി
ആഹ് ഞാൻമക്കൾക്ക് കടലമുട്ടായി അങ്ങനെള്ളതൊക്കെനല്ലതെന്നാണ് പക്ഷേ അതൊന്നും ഇപ്പത്ത മക്കൾക്ക് ഇഷ്ട്ടല്ലേയ്
ഇല്ല്യ ഇഷ്ട്ടല്ലാഹ്
ലൈസ് ഓക്കെ അങ്ങനെല്ല ഐറ്റംസ്സല്ലെ ഇഷ്ട്ടം
ആ സാധനം ഞാൻ തീരെ അടുപ്പിച്ചലില്ല ഇൻക്ക്പേടിയാണ് കൊടു പഷെ ന്റെവല്ല്യമോള് അവളപ്പാന്റൊപ്പം പോയാല് അത് വാങ്ങിയേ വരുള്ളൂ ഓളോട് പിന്നെ മാണ്ടർഞ്ഞ തിന്നണ്ടർഞ്ഞ കേക്കൂല ചെറ്തിന് പിന്നെമ്മള് കൊടുത്താലല്ലെ ഉണ്ടാവു കൊട് ട്ട് ഇവന കാട്ടാതെ കൊണ്ടൊവും
ഇഷ്ടല്ല ഞാനും വാങ്ങികൊട്ക്കലില്ല ലൈസ് ഓക്കെ അങ്ങൻത്തത് ന്നും ഞാനും വാങ്ങി കഴി വാങ്ങിക്കൂല ഇൻക്ക്‌
പോകാണെങ്കി ഒപ്പംപോയിക്കാണ്ട് വാങ്ങികു കൂട്ട് കൊണ്ടൊരാണെയ് അതാണിള്ളത്
ആഹ് അങ്ങനെന്നാവല്ലേ ഞമ്മളപ്പല്ലെ ഉള്ളു പോവുള്ളൂ പഷെ ഞപ്പളും ഞാൻ വാങ്ങിക്കൊട്ക്കലില്ല ഞാനും അവർക്ക്നാൻ പൈ സ കൊട്ത്ത്ട്ട് ഓല് വാങ്ങാൻന്ന്ണ്ടേയ്
ആഹ്
കുല അത്‌വാങ്ങിങ്ങാണ്ട് ഇന്റെട്ത്ത്ക്ക് വരൂല ഓല്
അല്ല ഓളെ ഓലെ ഇപ്പവിടെ നാട്ടിലില്ലേ
ഇല്ല നാട്ടിലില്ല
ആഹ് ഉം അതെ പിന്നെ ഇങ്ങളെ കയ്യിലായതൊണ്ട് കൊറൊക്കെ ഇത് മക്കള് പർഞ്ഞാല് വാപ്പാര് വേം കേ പിന്നെ മ്മ ഞാന്പർഞ്ഞാലലാണ് കൊറേക്കെ അമർച്ച വാപ്പാരെ തീരിം പേടില്ല വാപ്പാനെ എല്ലാത്തിനും കിട്ടും.
ൻക് മക്കളെത്ര ആള്ണ്ട് രണ്ടാളോ എന്താ ചെറിയ കുട്ടിയളാണോ?
ചെറുതല്ലഎന്താ നാലാ ഏ അഞ്ചാം വയ അഞ്ചാംക്ലാസ്സിലാണ് ഒന്ന് ഒന്നാം ക്ലാസ്സിലുആണ് ഒരാള്
ഉം ഉം ഒലൊക്കെ ഒലൊക്കെ പോയോ ഇന്നോയിവാണ് ഇന്ന് ഷ് ശനി ആവുമ്പേ ആഹ് ഉ ഞങ്ങളവിടൊക്കെ പിന്നെ ശനി ക്ലാസ്ണ്ട്, വെള്ളി അവധിയാ ഉം
ആഹ്
ത് ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡക്കെ കഴിച്ചു ന്നട്ടങ്ങനെ മക്കള് ഒർങ്ങാണോ
ആ രണ്ടാളും രണ്ടാളും ചെർത്പ്പോ ഒൺന്ന്ക്ക്‌ണ്. അപ്പൊ ഞാന് വല്യ മോളോട് ഞാൻ പ ഓളോട് ഞാൻ പർഞ്ഞു കുട്ടിനെ ഒന്ന് നോക്ക് ഞാൻ ഇപ്പ വരാർഞ് വന്നതാ. ഓക്ക് മടിയെക്കാരം ഒൺന്ന് കെടക്കുമ്പേ നെലോൾച്ചാല് ഒപ്പ ആ അതാ ഇല്ലങ്കിൽ അന്ന് അവ്ടെ കാൽൻ്റവ്ടങ്ങനെ ത തട്ടി കൊട്ത്താല് നോളോൾചാല് ഏ ഒന്നു കെടക്കും ഇല്ലെങ്കി ആരുല്ലാച്ചാലാണ്ട് തട്ടിപ്പെടഞ്ഞൊരു കര്ച്ചിലാ പക്ഷെ ഓൾക്ക് അങ്ങനെ നോളോൾച്ചാല് ഓൾക്ക് പറ്റുല്ല ആ ഓൾ കൊണ്ട് നോക്കാൻ പർഞ്ഞാ ഓക്ക് പറ്റൂല അപ്പൊ ഓള് ച് അത് ഇവടെ അങ്ങനെ പർഞാണ്ട് ഓള് പോരും. ചെയ്യും നോളോൾചല് ഇല്ലാതെ അടങ്ങി കെട അടങ്ങി കെട്ക്കാണെങ്കി ഓല് വന്ന്ങ്ങനെ ചിർപ്പിച്ചാനൊക്കെ ഉണ്ടാകും
ആ അപ്പൊ നമ്മള എര്ത്ത് ആൾണ്ടാവും അപ്പോ ഓൽക്ക് കളിപ്പിക്കാനൊരു ഇഷ്
ആ ഇണ്ടാകും
ഓന് നോക്ക്‌ന്ന് പർഞ്ഞിട്ട് പോവാന് അപ്പൊ ആരും ഇണ്ടാവൂല
അപ്പൊ ഞാൻ പർഞ്ഞപ്പൊള് ച്ച് തലവേദനെർഞാണ്ട് ഇന്റെ വൈത്താല പോ
ആ ഫോണ് കാണോ
ആ ഫോണൊക്കെ കാണും ഫോണിന്റെ ചെറ് ഓ ഓള് പിന്നെ വൽതായതൊണ്ട് ഓള് ഇങ്ങനെ ലോക്ക് മാറ്റിയാലും എങ്ങനെങ്കിലും കണ്ടെത്തി കാണും. മറ്റെന് പിന്നെ കൊട്ത്തങ്കിലെ ഉള്ളൂ, കൊടുക്കലില്ല, ഓന് പിന്നെ ടിവി യാണ് അധികം വെച്ചൊട് കണ്ണിന് ടിവി വല്ല കൊഴപ്പല്ലല്ലോ കണ്ണിന് ഫോൺ ആകുമ്പോൾ അടുത്ത് പിടിക്കുമ്പോ കേടല്ലേ ചെറിയ കുട്ടിയല്ലേ
ഉം അങ്ങനെ വാശി പിടിച്ച് കരയൊന്നുല്ല അല്ലേ.
ഉം ആഹ് ഫോണ് കണ്ട ഫോണ് കണ്ടാ വാങ്ങും അതാള്ളത്. ഞാൻ കാണിച്ചു കൊടുക്കലില്ല കണ്ടാ ഫോൺ ആരെങ്കിലും വിളിച്ചാ പിന്നെ ഞാൻ എ ഇങ്ങനെ മാറും കാണാത്ത രീതിയിൽ പോകും. പക്ഷെ പറഞ്ഞിട്ട് എന്താ ഓൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും. സൗണ്ട് കേട്ട് വരും.
എന്നിട്ട് പിന്നെ കൊടുക്കയാണെങ്കിൽ നെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കും അത് പിന്നെ വല്ലാണ്ടതില് കാണാൻ ആഹ് അപ്പൊ വല്ലാണ്ട് കാണൂല. അറിയില്ലല്ലോ. നെറ്റ് ഓഫ് അതൊന്നും അറിയില്ല നെറ്റ് ഓഫാണ് ഓൺ
നെറ്റ് ഓണാക്കിങ്ങാണ്ട് കാണണം അങ്ങനെയൊന്നും അറിയില്ല അല്ലേ.
ഏ അത് അതറിയില്ല അതറിഞ്ഞാ ഞാൻ പെട്ട്
ഇത് എന്തൊക്കെയോ ഡൗൺലോഡിലുമൊക്കെ പോവും നെറ്റ് ഓൺ ആക്കി കൊടുത്താല്. അത് പിന്നെ നെറ്റ് ഓഫ് ആക്കിയാ പിന്നെ ആഹ് ഒരു പേടിയില്ലല്ലോ.
പിന്നെ ടി വി കാണാൻ കേറുഅല്ലേ
ആഹ് ടി വി പിന്നെ ഓലിക്ക് ഈ കാത്തു പറഞ്ഞ സംഭവം ഉണ്ട് കാർട്ടൂണ്.
ആഹ് ആഹ് അത് ചെറിയ മക്കൾക്കൊക്കെ അതന്നെയല്ലേ വേണ്ടത് ഇവര് കൊറച്ച് വലുതായാലല്ലേ ഉള്ളൂ. ആഹ് പിന്നെ കുറച്ച് വലുതായാലല്ലേ ഷോർട്സിലൊക്കെ പോകുള്ളൂ.
ആഹ് അതാണേ ഒരിക്ക ആഹ് റീൽ കണ്ട് പെട്ടാൽ പിന്നെ ഓലിക്കത് ശേലാവും ഓല് പിന്നെ അതിനായിട്ട്
ആഹ് ഉം ഇവിടെതാ ഒരു ഫോണ് കൊണ്ടന്നെ ഞങ്ങള് മൂന്നാളുംണ്ട് ഞങ്ങൾ തല്ലറ
അത് ഫോണോണ്ടൊരു സമാധാനംല്ലല്ലോ ഞമ്മക്ക് എപ്പോഴും ക ചറ തീർക്കാനേ ഒഴിവ് ഉണ്ടാവുള്ളൂ
ഒരാൾക് കൊടുത്ത ഒരാളെടുത്ത മറ്റാൾക് വേണം മറ്റാൾ എടുത്ത ആഹ് ഒരു പ്രശ്നത്തിന് സ്കൂളില്ലെങ്കി പിന്നെ പറയും മാണ്ട
ആഹ് ന്റെ ഏട്ടത്തിന് രണ്ട് മക്കളുണ്ട് വല്യ കുട്ടിളയ്കന് ചെറുതിന് പിന്നെള് ഫോണ് കൊടുക്കലില്ല വലിയ പിന്നെപോണും പിടി ച്ചക്കം കഴിയാത്ത പ്രായം കഴിഞ്ഞണ് ഇപ്പൊ ഒരു ദിവസം ഒരാക്ക് കൊടുത്താല് പിറ്റേ ദിവസം ഒരാക്ക് അങ്ങനെ വെച്ചടുത്തക്ക.
ആഹ് ആഹ് ഇവിടെ അങ്ങനല്ല ഇവിടെ കൊറച്ചരം ഒരാൾക്കാണുന്നുണ്ട് ഉണ്ടെങ്കി കൊറച് നേരം ഒരാൾക്ക് ഓൾക് ഓൾക് കുറേ നേരം കൊടു ത്തിലെ ന്ന അപ്പ പിന്നെ ആഹ് സമയം വേരെ ബളക്ക് മറ്റൾക്ക്
ആഹ് അതാണ് ഒത്തിരി ഒന്ന് വേറെ കൊടുത്താന്നാ പിന്നെ അടെ കച്ചറയാവും
ആഹ് ഈ സ്കൂളില്ലാത്ത ദിവസം ഈ തല്ല് പിടി തല്ല് പിരിക്കാനെന്നെ ഉള്ള ഒണ്ടാവുണ്ടാവുള്ളൂ
ആഹ് അതങ്ങനെ തന്നെയായിരുന്നു സ്കൂള് വെക്കേഷനില ക്കെ ആഹ് ഒരു ഫോണിന്റെതിന്ന നീക്കൂലല്ലോ അയി ഫോണ് ഞമ്മക്ക് കിട്ടുല്ല നമ്മള് നോക്കുമ്പോ നെറ്റ് ഫുള് കഴിച്ചച്ചത് കാണം
ഞാല നമ്മക്കും അങ്ങനെ തന്നെയാണ് ഫോണില്ലാതെ നമ്മുക്കും കഴിയില്ല
ഫോണില ആഹ് അതാണ് നമ്മള് ഓല പറഞ്ഞിട്ടും കാര്യല്ല ഫോണില്ലാതെ നമ്മക്കും കയൂല ക്ഷെ ഇപ്പത്തെ കാലത്ത് ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല്ലല്ലോ
ആഹ് അയിന് ഒരു മിനിറ്റ് ഒഴിവിട്ട് നമ്മള് ഫോണ് നമ്മളെ പണികൾ അവിടെ വെച്ചാലും നമ്മള് ഫോണ് നോക്കാതിരിക ക്കണില്ലല്ലോ
രാ രാവിലെ എണീറ്റ് നമള് നോക്കണത് ഫോണ്
ആദ്യം ഫോണ് നോക്കിയിട്ടല്ലേയുള്ളൂ പിന്നെ നമ്മള് നിക്കനൊള്ളൂ ഫോണ് നമ്മള് ആദ്യം എടു ത്ത്‌ നോക്കിയേനി ശേഷല്ലേയുള്ളൂ നമ്മള് കിടക്കുന്നിടത്തുനിന്ന് എണീ
ആഹ് അത് ആൾക്ക് അങ്ങനെ ഫോണ് കാണ് കണി കാണണം ഫോണാ.
ആഹ് ആഹ് വാട്സപ്പിൽ വാട്സ്ആപ്പിൽ എന്താണോ വീട്ടിക്ക്. എനിക്കണേ നോക്കിന് ശേഷയല്ലേ ഉള്ളൂ നിൽക്കണയുള്ളൂ.
ട്ടില്ലെങ്കിൽ അന്ന് എന്തെങ്കിലും സംഭവം കുട്ടികളെ സ്കൂളിൽ എന്തെങ്കിലും മറക്കേ. ഇപ്പൊ എന്തെങ്കിലും അയച്ചത് നമ്മള് നോക്കിയില്ല എന്തെങ്കിലും ഇതാണ്ടാവും ഇപ്പൊ നോക്കാതെ വെക്കാനും പറ്റൂല.
ആഹ് അതെ.
പിന്നെന്താ മഴക്കണ്ടാവടെ
ഓ ഇന്ന് നല്ല മഴ തന്നെയാണ് ഇന്നലെയും ഇന്നൊക്കെ നല്ല മഴയാണ് ഉം അവിടെ അല്ലേ.
ആഹ് ഇണ്ട് നല്ല മഴയാണ്, ഇന്നലെയൊക്കെ ഒന്നിനും കഴിയില്ല ഭയങ്കര മഴന്റെ കാരണം. എന്തൊരു സൗണ്ട് ഉണ്ടായിട്ട് ഒന്നിനും കഴിയുന്നില്ലേ ഫോൺ വിളിക്കാനോ. കാര്യങ്ങളെക്കൊന്നിനും കഴിയൂലേന്, ഭയങ്കര ഇത് തന്നെ.
ഉം ഇന്ന് കൊറച്ചൊക്കെരു രാവിലെ നല്ലൊരു മഴ പെയ്തു പിന്നെ കൊറച്ച്. ചരക്കിൽ കൊതുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തോർന്ന്.
ആഹ് ആഹ് അങ്ങനെ തന്നെയാണ് ഒരു ഇടർച്ച ഉണ്ടായി. തെരുതെരക്കൊന്ന് വെയില് വന്നപ്പോ ഞാനൊന്ന് പൊറത്തെക്ക് ഇട്ട്, ഞാൻ കുടുങ്ങി അപ്പ തന്നെ എടുത്തു വെക്കണ്ടേ വന്നു. വെയില് കാണുമ്പോള്. കാണുമ്പോൾ ഒരു ഇതാണ് ഒരു പൊറത്ത് ഇടാൻ ഞാനൊരു ബുദ്ധിമുട്ടാണ്. ഉം
അതേ സ്പോട്ടില് ഇങ്ങട്ടെത്തന്നെ എടുത്ത് വെ
ആഹ് എടുത്തു വെക്കേണ്ടേ വന്നു ആഹ് ഒരു പണിയായി അല്ലാതെ. എന്നാ ഉണങ്ങിയതും ഇല്ല. പിന്നെ ഏത് അങ്ങോട്ട് എവിടെ മക്കളൊക്കെ എവിടെ ഏഹ്.
വീട്ടില് വേറാരുമില്ലേ.
ഇല്ല ആഹ് ഇന്റെ ഹുസ്ബൻഡും മ ഒരു പെങ്ങളും ഉള്ളൂ പെങ്ങളെ കെട്ടിച്ച് ഒരു നാല് മോളുണ്ട് നാല് മക്ക ളെ ഉണ്ട് പിന്നെ ഉമ്മണ്ട് ഉപ്പല്ല ഉമ്മണ്ട് അമ്മായിമ്മ ഹുസ്ബൻഡിന്റെ ഉമ്മ.
ആഹ് ഹുസ്ബൻഡിന്റെ വീട്ടില് തന്നെയാണോ പ്രസവിച്ചു കിടക്കുന്നോ?
അല്ല ഞാൻ അവിടെയാനി ഇപ്പ പിന്നെ ഇങ്ങോട്ട് പോന്നീ, നാളെ പോകാനായി അറുപത്തിരണ്ടൊക്കെ ആയി. പോവാനായി. മൂന്നാമത്തേക്കല്ലേ അപ്പൊ ഇനി പോവാന് കൊറെയെന്നു നിക്കാൻ പറ്റൂലല്ലോ.
ഉം മക്കളൊക്കെ എവിടെയാണ് കൊ എന്താണ് ഹുസ്ബൻഡിന്റെ അവിടെ തന്നെണോ നിക്കേണ്.
അല്ല ഓ വെല്യോള് സ്കൂലിയൊക്കെ മാറി പോകാന് അങ്ങോട്ട് പോകും പിന്നെ സ് സ്കൂളില്ലാത്ത ദിവസം മദ്രസയില്ലാതെ ദിവസം അങ്ങോട്ട് പോരും അങ്ങനെയാണ് അവിടെ ഉമ്മണ്ട് ഉമ്മണ്ട് ഉമ്മയും ഹുസ്ബൻഡുണ്ട്.
ആഹ്
എന്നാ പിന്നെതെ പിന്നെ വിളിക്കട്ടോ.
ആഹ് ശരി
ആഹ് ശരി